ഞാൻ ഇവിടെ ഇണ്ടായി. ഇപ്പൊ സെൻസസിന്റെ ഇത് വരുന്നുണ്ടല്ലോ? അപ്പൊ, ഇത്താ വിളിച്ച്. അതിനെക്കുറിച്ചെല്ലാം പറയായിരുന്നു. നീ ഒറ്റക്ക് ചെയ്തോ? ഫോണില് തന്നെ ചെയ്താൻ കഴിയുവല്ലോ? ഞങ്ങള് ചെയ്തില്ല.
ഞാൻ കണ്ടിരുന്നു ഫോണില് ഗ്രൂപ്പില് വന്നിരുന്നു. പക്ഷേ ഞാൻ ചെയ്തിട്ടില്ല. അവനെ എനിക്കതിനെ കുറിച്ച് വലിയ ഒരിതില്ല. പിന്നെ ഇവിടെ ള്ള എല്ലാരും പറയുമ്പോ? അതിന നുസരിച്ച് ചെയ്യാ വെച്ച്.
നമ്മ താൽക്കാലികായിട്ട് ഇവിടെ നിക്കുന്നോണ്ട്, നമ്മക്ക് ഇവിടത്തെ ഇതാക്കാൻ കഴയില്ല ല്ലോ? അതാ ഫോണില് ചെയ്യാ തിന്നെ.
ഉം
വേറെ
ഇപ്പൊ ഇവിടെ ആരും പറയണതിനെ കുറിച്ച് കേൾക്കണില്ലേ?
നമ്മുക്ക്, അഡ്രസ്സ് മാ, മേൽവിലാസം മാറൂലേ വെച്ചിട്ടാണ്. നമ്മ ഇതാക്കാതെ അപ്പൊ അവര് വന്ന് ചെയ്യുമ്പോൾ നമ്മക്ക് മനസ്സിലാവില്ല ആഹ് അതന്നെ അതന്നെ പിന്നെന്താ പണിയൊക്കെ ആയാ ആഹ് പണിയെല്ലാം ചെയ്തയ്ഞ്ഞ് മഴയുണ്ടോ
പണിയൊക്ക് മഴയില്ല ഇന്ന് മഴ പെയ്തില്ലടി മഴ പെയ്യേകാരം കൊറച്ച് കയിഞ്ഞാല് കാലാവസ്ഥ കണ്ടിട്ട്
അത് കുട്ടിയാളെ സ്കൂൾന്ന് വരുന്ന സമയത്തും സ്കൂൾ പോന്ന സമയത്തും ഒരു മഴ പെയ്യും
ആഹ് അയ് ശരിയാ
ആഹ് അത് വെരേ ഇണ്ടാവൂല ബാ കുട്ടിയുടെ ബസ് വരുമ്പോ ഉണ്ടാവും മഴ അത് വരെ ഇല്ലാത്ത മഴ അപ്പം
ഇന്ന് ബസ് ക്ക് ഓളീം കേറ്റാൻ പോയപ്പോ ഒന്നും മഴയില്ലായിരുന്നു
ഇല്ല പോകുന്ന മുമ്പിലെ മഴയുണ്ടായി ബസ്സ് കയറ്റുമ്പോ മഴ ഇണ്ടായില്ല
മിനിയാന്നെനി ആഹ് മഴ പെയ്തത് കൊട എടുക്കാ മറന്ന് ബസ് കേറ്റിടാൻ പോന്നതാ പിന്നെ അവിടുന്ന് നനഞ്ഞ്ങ്ങ ട്ട് പോന്ന് ഞാൻ
ഇല്ല നമ്മക്ക് നമ്മൾ നിക്കുന്നതിന് തോ ഒരു കാല് വെച്ചാ റോഡാ അപ്പൊ അവിടത്തന്നെയ ബസ്സ് നനയൊന്നുല്ല
ആഹ് ഇൻക്ക് ഇവിടുന്ന് കൊറച്ചങ്ങട്ട് കേറി പോണം ബസ് അയ്‌ന് ഞങ്ങൾത് ഉള്ളോട്ടുള്ള ഒരു ഏരിയായോണ്ട് ബസ് കൊറച്ചപ്പുറത്ത്ക്കാ വരിക അപ്പൊ ഇവിട്ന്ന് അങ്ങട്ട് നടന്നു പോണം പിന്നെ വേറെ വല്ല്യ കുട്ടികളുള്ളോണ്ട് വല്ല്യ പ്രശ്നം ഇല്ല അങ്ങനെതാവണം
ആഹ് മ രാവിലെ തന്നെ മഴ നനഞ്ഞാ ഒരു തണുപ്പായിക്കും
ഉം അയ്‌ന് ആഹ് ഒരു ടൈമില് ഞാൻ ആകം തൊടക്ക്ണ ഒരു നേരാ അപ്പം വന്ന് വേഗം അകം തൊടക്കലും ബാക്കിയുള്ള പണികളൊക്കെ കഴിച്ചു കാണ്ട് അങ്ങനെങ്ങട്ട് അപ്പ പിന്നെ ഓഹ് വല്ല്യ പ്രശ്നം തോന്നിയില്ല അല്ലെങ്കിലും ഭയങ്കര തണ്പ്പാ അയിഷ് രാത്രിയൊന്നും ഫാനിന്റെന്നും ആവശ്യേല്ല
ഫാന് ഇടാതെ ഉറങ്ങാൻ കഴിയില്ല ശീലായൊണ്ട്
ഉം ഞാനെന്താ കാട്ടല് വാൾഫേനായോണ്ട് ഞാൻ വല്ലേ കെടക്ക്ണ ആ ഭാഗത്ത്ക്ക് വരാതക്കാൻ ഇപ്പുറത്തേക്ക് തിരിച്ച് വെക്കും
നമ്മക്ക് അന്റത് മേലെ ഇല്ലതാ ചെ ചെയ്രീ അതൻക്ക് ഇഷ് അല്ല നമ്മക്ക് ആഹ് സെയഡ് ഫാനല്ലെ അത് ഇട്ടാല് എനക്ക് ജലദോഷം വരും
ആഹ് അത് ആഹ് അത് നേരിട്ട് നമ്മള് അങ്ങട്ട് കാറ്റടിക്കുമ്പോളേ
ആഹ് അതിപ്പ പുതിയ പുതിയ വീടുകൾ ളിലെല്ലം അങ്ങനെ ഉണ്ടാക്കുന്നെ പക്ഷെ എനക്ക് അത് ഇഷ്ടവല്ല എന്ന വെച്ചാ അത് ഒരു സമയം ഇതാവൂല്ല മറ്റേ സാദാ ആവുമ്പോ പഴേ പോലത്തെ ഫേനാ എനക്കിഷ്ടം എന്ന പക്ഷെ അതാവുമ്പോ മൊത്തായിട്ട് അങ്ങ് കിട്ടും ഇത് ഒരു ഭാഗത്ത് തന്നെ കിട്ടീട്ട് ജലദോഷം പിടിക്കും
അല്ലാ അന്റെ വീട് പണിയൊക്കെ എന്തായി എന്തേം നൊക്ക്ണ്ടോ ഉം
വീട് പണിയല്ലാ വീട് സ്ഥലം നോക്കണം അത്രല്ലോ പിന്നെങ്ങനെ പണി തൊടങ്ങാ
ആഹ് അത് വേം നോക്കിയില്ല ലെ
നോക്കീനെടീ ഇനീ ഇപ്പൊ അവധിക്ക് നാട്ടിൽ പോകുമ്പോ ഇനി നോക്കണം
അല്ല എ അവിടെ എടുക്ക്ണെ ആഹ് അവിടെന്നെക്കാരം ല്ലേ
ഉം ആഹ് ഇവിട ഭയങ്കര ഈ ഇവിടുത്തെ കാലാവസ്ഥ മക്കൾക്ക് പിടിക്കുന്നില്ല മോക്ക് ദശ തൊണ്ടക്ക് തോൺശ്യല് എല്ലം തണുപ്പായോണ്ട് പറ്റുന്നില്ല
ഉം ദശ ഉണ്ട എന്നിട്ട്
ദശയുണ്ട് അതേ ഉള്ളു ഇവരെ പാരമ്പര്യ ഒരു ഉമ്മാക്ക് ഇവർ അവരെല്ലാർക്കും ഉണ്ട് ഈ തണുപ്പില്ലടത്ത എല്ലാർക്കും ഉണ്ടാവൂ ലോ
അല്ല അപ്പം അത് കാണിക്കല്ല്യാ
ആഹ് നമ്മ ഹോമിയോലാടി കാണിക്ക എന്തച്ചാ മറ്റേച്ചാല് മറ്റേ മൂക്കില് അടിക്കുന്ന സ് പേ സ്പ്രേ ചെയ്താലേ അത് ആ അയ്ന്റെ ഈല് ഇതാവേള്ളു പക്ഷെ അതത്ര നല്ലതല്ല
അല്ല എന്നിട്ട് ഹോമിയോ കാണിച്ചിട്ട് മാറ്റണ്ടോ അത് ആക്കം പോലെല്ലേ മാറുള്ളൂ
ഇഹ് ഇഹ്. ഇത് ആ ഹോമിയല്ലെടിയമ്മം പൈസ കൊടുക്കുന്ന ഹോമിയാ മ മറ്റേ സാധാ ഹോമിയ അല്ല
ആഹ് അ ആരാ പറഞ്ഞക്കെ ഹോമിയോപതി നമ്മ ശരീരത്തില ആക്കം പോലെ പിടിക്കൊള്ളൂന്ന്
ഇല്ല ഇല്ല അത് ഇത് നല്ല എഫക്റ്റീവണ് ആണ് നിർത്തരുത് ഇത് കു ഇല്ലെങ്ക എന്റെ മോള് വായി ആ ഉറന്നിട്ടും മൂക്ക് കൂർക്കം വിലിച്ചിട്ട് ഉറങ്ങ ഇപ്പം നല്ല മാറ്റമുണ്ട്
ആഹ് ഇപ്പം ബുദ്ധിമുട്ടുണ്ടാവില്ലേക്കാരം
ഇപ്പൊ കുറവാണ് അങ്ങനെ വലിക്കുന്നില്ലേ ഇപ്പൊ തണുപ്പാവുമ്പോ ഈ പണി ഉണ്ടല്ലോ തണുപ്പത്തല്ലേ ഇത് വരിക
ഉം അല്ലെങ്കിലും ഫാനൊക്കെ ഫാനൊക്കെ മക്കളന്റെ ഭാഗത്ത്ക്ക് ആക്കിയാലെ അയ്റ്റേക്ക് തിരിം കഴിയൂല
അല്ലടി അത് ആ ഫാനല്ലല്ലോ ഭാഗത്തേക്ക് ആക്കുന്ന ഫാനല്ലല്ലോ മൊത്ത ത്തായിട്ട്ളള ഫാനല്ലേ അപ്പൊ ഞാന് മൂന്നിലോ രണ്ടിലോ ഇടും അഞ്ചിലൊന്നു ഇട്ടിട്ട്റങ്ങ ങ്ങാൻ കഴിയോ രാവിലേക്ക് മരവിക്കല്ലോ
ആഹ് അതന്ന പറിഞ്ഞ ഇപ്പൊ നല്ല തണുപ്പാണേ ഞാൻ പറഞ്ഞില്ലേ ഞാൻ ഫാൻ ഇടലെന്നെ ഇല്ല
ഒരു അഞ്ച് മണിയല്ല ആകുമ്പോ മോളുണ്ടാവും ചുമക്കുകയും ചെയ്യും ഒരു വലിവ് ആ സമയത്ത് തണുപ്പ് കൂടുമ്പോൾ കൂർക്കം വലി കൂടും
ഉം എനിക്ക് തണുപ്പ് പറഞ്ഞ ഇശ് അയ്ലും വലിയ ഇത് എടങ്ങേറ് വേറെ ഏതുല്യാ ക്ക് ചൂട് ടൈമ് നല്ല ഇഷ്ട
ഫാനിട്ടിട്ട്റങ്ങാനല്ലേ
ആഹ് അപ്പൊ ഫാന് യൂസ് ചെയ്യാണ്ട് സുഖല്ലേ
ഉം
കിടക്കാനൊരു സുഖയ്ന് ഇത് ഒക്ക പാട ഫുൾ തണുപ്പ്
എന്റെ ഭർത്താവിനല്ലേ ഈ തണുപ്പത്ത അഞ്ചിലിടണം ഇപ്പൊ മക്കൾക്ക് സുഖമില്ലാത്ത കൊണ്ട് കൊറച്ചൊക്കെ കൊറക്കും അഞ്ചിലിറ്റിറ്റേ ഉറങ്ങും ചൂ അവരെ ശരീരം ചൂട് ടുള്ള ശരീരം ഈ തണുപ്പത്തും ചൂടാ
അത് അതങ്ങനെ തന്നെയാ ആ അതങ്ങനെ തന്നെ ഒരു കൂട്ടർക്ക് തണുപ്പ് പറ്റുകാണെന്നുണ്ടെങ്കിൽ ഒരു കൂട്ടർക്ക് ചൂട യ്കാരം രണ്ടു കൂട്ടർക്കും
മറ്റേ ഇത് വരെ അഞ്ച് ഫാൻ ഇട്ടാൽ നമ്മുക്ക് വിറക്കൂലേ ഇവർക്ക് അങ്ങന ഒന്നുമില്ല പ്പായും ഇടാതെ തന്നെ പിന്നെത് ഇത് ഇണ്ടാവൂല്ല വേയർക്കും ഫാൻ ഒന്നും കറണ്ട് പോയിങ് വേയ ർത്ത് ഒലിച്ച് വെള്ളം വരും
ഇവർക്ക വേണെങ്കിൽ തൊലിക്ക് നല്ല കട്ടിണ്ടാവ
ആഹ് ഞാൻ പറയും കാത്തുപോത്ത് കാട്ടുപോത്തിന്റെ തൊലിയാന്ന് ഞാൻ പറയും
ആഹ് അതന്നെ ഓർക്ക് താങ്ങാ കഴിയും നമുക്ക് താങ്ങാൻ കഴൂല്ലേ നമുക്ക് ചെറിയൊരു കാ
അല്ല ഇവരെ ഇവരെ ഇതന്നെ വേറെ ഏതാണ് ഇവർക്ക് ഇത് ചൂട് കാരണം ഒരു അസുഖം തന്നെ വന്നീനും ഒരു കു അയ്ന് എ എത്രയാ സർജ ഓപ്പറേഷൻ കഴുന്നന്ന് അറിയുമോ
ഏഹ് അങ്ങനുണ്ട്
അത് ഇങ്ങനെ മൂടിപൊതച്ച് തൂടി ഇപ്പം നമ്മ കട്ടില്ല പാൻഡെല്ലും ഇട്ടാ കൊറെ സമയം നിന്ന കുരു വരും കട്ടിള്ള കുപ്പായ ഇട്ടിട്ട് ഇപ്പം രാവിലെ മുതൽ രാത്രി വരെ അത് ആ ഹ് ഇതാക്കാതെ നിന്നിട്ടന്നും ചെലപ്പം കുരു വരും
അത് ഓരോ ആ ശരീരത്തിനുള്ള അലർജി ഏഴ്ക്കാരെ
ആഹ്
ഇന്റെ ഇക്കക്ക അങ്ങനെ എന്താ പറതല് ഒരച്ചു കുളിക്കാനൊന്നും പറ്റില്ല കുളിച്ചാലങ്ങനെ നല്ല ചൊറിച്ചിലായിരിക്കും
അങ്ങനെ ഇല്ല ഒരച്ച് കുളിക്കാ അതിനൊന്നും പ്രശ്നഇല്ല ഇത്
നമ്മടെ ഈ ചെകിരി ഒക്കെ ഉപയോഗിച്ച് കണ്ട് കുളിക്കയില്ലേ നമ്മള്
ആഹ് അങ്ങനത്തെ ഇതല്ലത് ഇതിങ്ങനെമ്മ ഇപ്പ കട്ടല്ല ഡ്രസ്ല്ല ഒരു ഇത് കുപ്പായങ്ങളെല്ലാം ഭയങ്കര ക ട്ടില്ലേ നമ്മ നമ്മ ഇട്ടാ തന്നെ ചൂ നമ്മക്ക് ചെലപ്പോ തണുപ്പായിരിക്കും തണുപ്പത്ത് ഇടുന്നപോലത്തെ ഡ്രസ്ണ്ടാവൂല്ലേ
ആഹ്
അങ്ങനത്തെ വസ്ത്രം എല്ലാം ഇട്ടാലില്ലേ പിന്നെ ഇതാവും ചിലപ്പം കുരു വരും കൈക്ക് വരും വയറിനു വരും കുരു
അതല അതൊരു അലർജി അല്ലേ
ആഹ് അങ്ങനെ അപ്പൊ നീ അങ്ങനത്തെ ഡ്രസ് ഇടണം അലർജിന്നല്ല അവരെ ബ്ലഡ് ല്ലത അവരെ ബ്ലഡില് മ് ഇപ്പൊ തണു തണു അല്ല തണുപ്പത്തും വരും ചൂടത്തും വരും ഇങ്ങനെ മൂതിപൊറച്ചു ഇതാക്കി കൂടാ കൊറച്ച് ഫ്രീ ഫ്രീ ആവണംആഹ് ഫ്രീ ആവണം ചൂട്ണ്ടായിക്കൂടാ ചൂടതൊന്നും ജീവിക്കാനേ കയ്യില്ല ഇറങ്ങി ഓടും
ആഹ് അങ്ങനത്തെതുണ്ടല്ലേ
ആഹ്
എനക്ക് ഇന്നേ തണുപ്പാ പറ്റാത്ത ഒരു തണുപ്പ് സഹിക്കാൻ വയ്യ ഞാൻ ന്ന്ട് ഇക്കനോട് പറയല് തണുപ്പ് കാലി നിങ്ങള് വക്ക് തണുപ്പ് സഹിക്കാൻ കഴിയൂല്ല
ആഹ്അപ്പൊ നിക്കാരും പോകാൻ കയില്ല ഊട്ടിലും കൊടെ
മൂന്നുപേര് ക്ഷെ ചൂടാവുമ്പോ പ്രശ്ന ഇല്ലീ ചൂടിന്റെ ടൈമില് നമ്മള് ടൂറൊക്കെ പൂവാണെന്നൊണ്ടെങ്കിലു ഒരു പ്രശ്നോല്ല അപ്പൊ പിന്നെ ആ ഒരു തണുപ്പ് വേറൊരു സുഖല്ലേ മഴക്കാലത്തുള്ള തണുപ്പാ പറഞ്ഞത്
മഴക്കാലൊക്കെ സഹിക്ക ഈ ഡ്രസ്സ്‌ ഒണങ്ങൂല്ലല്ലാ അതാണ് നമക്ക് ദേഷ്യം ഇപ്പൊ എന്ത ലോ സ അത ണ്ട് ഒരു ചൂടിന്റെ ഒരു കരണ്ട് കുത്തീട്ട് ഡ്രസ്സല്ലാം ഇട്ട് വെക്കല്
ഞാൻ അവിടെ അടുത്തിപ്പം കുറച്ച ദിവസം മുമ്പ് ഒരാഴ്ച മുമ്പ് മ വാങ്ങി
അതോ ആ ഒരു ഒരു സ ഒരു ഇങ്ങനെ പിന്നെ
വാഷ് ചെയ്യണതേ അലക്കണത് അലക്കണ മെഷീന്
അതല്ലടി ഞാൻ പറഞ്ഞേ ഇത് ചൂ നമ്മ ഈ ഡ്രസ്സ എല്ലാം അലക്കിയിട്ട് ഉണക്കിയിട്ട് ഒരു സാധനമുണ്ട് ഒരു പിന്നെ നമ്മളെ ഡ്രസ്സ എല്ലാം വെക്കുന്ന പോൽത്തെ ഒന്ന് അത് കുത്തീട്ട്
എന്നിട്ട് ആണ്ട് ഏഹ് അങ്ങനെതാക്കണ ഞാൻ വലിക്കണ വിചാരിച്
ആഹ് അത് വെക്കാ എന്നരം കൊറെ അഞ്ചത്ര ഒന്നിച്ച് വെക്ക അപ്പൊ ഇതിനെല്ലാം ചൂടായിട്ട് കിട്ടും അഹ് കണ്ടിന് വാങ്ങിയില്ല അത് കാണുന്നുണ്ട്
നമ്മള് നമ്മളെന്താ പറയല് ഈ ഇസ്തിരിയിടൂല്ലേ അതേമാതിരി ഇതാക്ക്ണ ഒരു നേരെ ഇതാക്കണ്ട് സാനം ഉണ്ടല്ലോ ഇനിക്കെന്താ പറയാനൊന്നും ഇൻക്ക് അറിഞ്ഞൂടാ പക്ഷേ അത്ങ്ങനെ കണ്ടപ്പം നിക്ക് വാങ്ങണം നല്ല താല്പര്യം ഉണ്ടായിരുന്നു
ആഹ്
അത് നല്ലൊരു
ട്ട് ഞാന് അങ്ങനെ കണ്ടിന് ഇങ്ങനെ നമ്മ മറ്റേ ചുമരുന്നെല്ലാം ഇതാക്കിട്ട് നമ്മൾ ഡ്രസ്സ് ഇതാക്കൂലേ
അയെന്താ ഇൻക്ക് മനസ്സിലായില്ലല്ലോ
ഹേങ്കർ പോൽത്തെ
ആഹ് ആഹ് ആഹ് ആഹ്
ആ അയിനൊരു കവറ് കവർ ഇങ്ങനെ ഇജാ അയ്ൻ്റെ ഉള്ളിലേക്ക് ഈ ഡ്രസ്ങ്ങനെ വെ എന്നിട്ട് അത് കവറ് പൂട്ടും എന്നിട്ട് സ്വി നമ്മളെ ഇത് സ്വുച്ച് ഇട്ടിട്ട് അയ്നെ ചൂടാക്കല്
ആഹ് ഇന്നട്ട് ന്നട്ട്അപ്പൊ പിന്നെ തൊറക്ക്മ്പോ പിന്നെ ഒണങ്ങിയിണ്ടാവും
ആ അപ്പ അയ്ന് ചൂട് കേറില്ലേ നമ്മൾ നഞ് ഒണക്കിയതല്ലേ അങ്ങനെ കണ്ടിട്ടില്ലേ എത്രത്തോളം ഇതൊന്നു അറിയില്ല കറ്ൻ്റ്ബില്ലെങ്ങനെ വരുന്നു ന്നൊന്നും അറിയില്ലല്ലോ
ഉം ചെൽപ്പൊ അങ്ങൻത്തേനൊക്കെ നല്ല ഉം വെലിണ്ടാവും പറയാനൊന്നും പറ്റില്ല
ഇപ്പ ഈ മഴക്കാലത്തെ ആവശ്യള്ളു
അത് ശരിയാ മഴക്കാലത്ത് ആവശ്യള്ളു മഴ കഴിഞ്ഞാ പിന്നെ സുഖായി
ഉം പിന്നെ ചൂടായില്ലേ ഉം പിന്നെ ചൂടായില്ലേ
ഉം
പിന്നെന്താ
തെര്ച്ച്കാണ്ടാ ഞാൻ വാങ്ങ വാങ്ങിയത് മെഷീ
ആഹ് ഇല്ല ഇവിടെ ഇണ്ട് ഇവിടെ പ കൊറേ കാലായി ഏഹ് മൂ മൂന്ന് മൂന്നല്ല നാ മൂന്ന് കൊല്ലായി
ത്ത്ണ്ടായിരുന്നു പഴയത് പഴയത് കേടന്ന കേടന്നപ്പോ ഒരു വർഷായി
ആഹ് ഇല്ല ഇത് ഞാന് സെമിയോ സെമിയാ വാങ്ങിയ ഫുള്ളായിട്ടില്ല വാങ്ങില്ല എന്ന വെച്ചാല് ഫുള്ള് ഫുള്ളി വാങ്ങിയാൽ അത് അധികം കംപ്ലൈൻ്റ്ന്ന് പറയുന്നുണ്ട്
ഏഹ്
എന്നാ ശെരിടി വിളിക്കാ
ക്കെ ന്ന ശരി